ഹലോ? ഹലോ?
കേക്കാമോ?
ആഹ് ഇപ്പ കേൾക്ക്ന്ന്ണ്ട് റേഞ്ചിന്റെ ഇഷ്യൂ തോന്നുന്നുണ്ട് ആഹ്. എടക്കൊക്കെ വെച്ച് കട്ടാവുന്നുണ്ട് അങ്ങനെ.
ആഹ് അതെ ആഹ് ആഹ്
ഉം ന്നട്ട് നിങ്ങളെ എങ്ങനെക്കെ കുക്കിങ്ങിലൊക്കെ?
ആഹ് കുക്കിംഗ് അത്യാവശ്യം വല്യ കൊഴപ്പല്ല ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഉണ്ടാക്കും.
ആഹ് ഇങ്ങനെ ഹ് നോൺ വെജ് ആണെങ്കിലും ബിരിയാണി, മന്തി
ആഹ് കൊഴപ്പല്ല മന്തി ഞാൻ അങ്ങനെ ണ്ടാക്കിട്ടില്ല എനിക്ക് അത്ര പിടിയില്ല ബിരിയാണിക്കെ ഇണ്ടാക്കും. ബിരിയാണി, ഫ്രൈഡ് റൈസ് ഒക്കെ ണ്ടാക്കും മന്തി ഞാൻ ഇത് വരെ നോക്കിയിട്ടില്ല.
ആഹ് ആഹ് ആഹ്
ആഹ് പക്ഷെ എന്റെ വീട്ടിലെ എന്റെ അമ്മയക്കെ ണ്ടാക്കും ഞാനിത് നോക്കിട്ടില്ല.
ആഹ് ആഹ് ഇന്റെ ഉമ്മാന്റെ വീട്ടത്തെ അവരൊക്കെ മന്തിണ്ടാക്കണം നല്ല രസാ. അവരോട് ചോദിച്ചിട്ട തന്നെയാണ് ഞ ഹ് ഫസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തപ്പോ അവരോട് ചോദിച്ചിട്ട് തന്നെയാ ണ്ടാക്കിയത്. എന്നാലും എവിടക്കയോ ഒരു ഫോൾട്ട്
ആണോ എന്നാലും അതോ ശരിയാവുന്നില്ല ല്ലെ?
ആഹ് ആഹ് ആഹ് ഒരു നമ്മള് മന്തി കഴിക്കണ ഒരു ടേസ്റ്റാണ്. കപ്സ് ണ്ടല്ലോ? കപ്സ ആഹ് ഒരു രീതിയിലാ വര്ണത്.
ആണല്ലേ?
ഉം അപ്പ പിന്നെ അത് ട്രൈ ചെയ്യാൻ നോക്കിയിട്ടില്ല. മന്തിക്ക് ആവശ്യം വരുമ്പം പിന്നെ അങ്ങനെയല്ല ഇവടെ കൂടുതല് ഇഷ്ടം എല്ലാർക്കും വെജിറ്റേറിയനാ. നോൺവെജ് അങ്ങനെ ഉം മ ഡയലി കഴിക്കുക അഡിക്റ്റ് ആയ അങ്ങനെയല്ല. ആഹ് അനിയന് എന്നും വേണം ഹ് മീന് വേണം. അവൻ അങ്ങനെണ് അവന് ഡയലി മീൻ വേണം.
ആഹ് ഇവടെ അതെ എന്നും എന്തുണ്ടെങ്കിലും മീൻ വേണം ഉം.
ആഹ് ആഹ് ഏഹ് ഞാന് ഉമ്മ ഉമ്മമ്മ ഓരൊക്കെ നോക്കാണണ്ടെങ്കില് വെജിറ്റേറിയൻ ആണ് കൂടുതല് ഇൻക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ് അപ്പ ഞാൻ ഹാ കോളേജില് കൊണ്ടോവാണെന്ന്ണ്ടെങ്കിലും കൂടുതൽ അങ്ങനെയാണ് എടക്കൊപ്പൊന്ന് കഴിക്കും ഹ് ചിക്കന്, മീൻ അങ്ങനെക്കെ കഴിക്കുന്നല്ലാണ്ട് അതിനങ്ങ് കൂടുതൽ അഡിക്റ്റ് അല്ല നമ്മളിപ്പീ പച്ചക്ക ക്കറി കഴിക്ക്ണ പോലെ ആവുലല്ലോ ചിക്കനും മ്മള് രണ്ട് ദിവസം സം അടുപ്പിച്ച് രണ്ട് ദിവസം ഒന്നും വാണ്ട നമ്മള് രണ്ട് നേരം കഴിച്ചാ മതി ചിക്കന് കഴിച്ചാ മൂന്നാമത്തെ നേരം കഴിക്കു നമുക്കൊരു ഒര് സുഖണ്ടാവുല ഒര് മ ആഹ് ഒരു മട്ടിപ്പാണ്. ഉം അതുപോലെല്ലല്ലോ നമ്മള് പച്ച് അതെ അതെ പച്ചക്കറി അങ്ങനെയല്ല നമുക്ക് എന്തും ചെയ്താ ഒര് അങ്ങനെ വല്യ പ്രശ് നണ്ടായിട്ടും ബോഡിക്കാണെങ്കിലും
ഇല്ല നേരാ എലക്കറിയക്കെ കഴിക്കോ?
ഓഹ് ചീര, മുരിങ്ങ
വീട്ടിലുണ്ടോ ഇതെല്ലാം
വീട്ടില് ചീര മുരിങ്ങ അതുപോലെ പച്ചക്കറീ ഇപ്പോ മൊളക് തക്കാളി അങ്ങനത്തൊക്കെ ഞങ്ങക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇടുക്കാൻ വേണ്ടിട്ടില്ല അതൊക്കെ ഇണ്ട് ആഹ് പൊറത്തൊന്നും അങ്ങനെ കൊടുക്കാറില്ല പൊ റത്ത് എഹ് കൊടുക്കാറുണ്ട് ഇങ്ങനെ തേങ്ങ ചക്ക എഹ് മാങ്ങ അതൊക്കെങ്ങള് പൊറത്ത് കൊടുക്കാറുണ്ട്
ആണോ പറമ്പൊക്കെ ഉണ്ടോ ഒരുപാട്
ഞാ അങ്ങനെ ക്വാ കൂടുതലില്ല എന്നാലും ഞങ്ങളെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള
ആഹ് അത്യാവശ്യം ഉം ഉം
ഉം തേങ്ങൊക്കെ ആട്ടിയിട്ട് എണ്ണാക്കിട്ടാണ് ആഹ് അങ്ങനീം ഇതാക്കാറുണ്ട് ഉം ഏയ് വേണ്ട വേണ്ട
ആഹ് ആഹ്
എണ്ണ്യാന്നും വാങ്ങാറില്ല ഒക്കെ വീട്ടിലന്നെ ആട്ടും അത്ണ്ടാക്കും അതിനെന്നെ അത്യാവശ്യം കിട്ടും ഞങ്ങൾക്ക് ആവശ്യത്തിന് ഇടുത്തിട്ട് അത് പൊറത്തിക്ക് സെല്ലിയും ഏഹ് അങ്ങനെ എണ്ണയിട്ട് കൊടുക്കും അതിന്റെ ചെരട്ട അങ്ങനെ ഒടുക്കും പിന്നെ ചെ എഹ് ചെവിരി കൊടു
ആഹ് ആഹ് ചെരട്ടക്കൊക്കെ നല്ല പൈസ കിട്ടും
ഓ അതെ അതെ നല്ല നല്ല പൈസ്യാ ഇപ്പൊ ഒരു കിലോന് മുപ്പത് രൂപ വെച്ചിട്ടാണല്ലോ അഹ് നല്ല വെലയാണ് ചെരട്ടക്ക്
ആഹ് ചെരട്ട ഞങ്ങള് വീട്ടില് കൊടുക്കാറുണ്ട് പക്ഷെ അൻ്റെ വെ ലയൊന്നും എനിക്കറിയാമേല കൊടുക്കുന്നുണ്ട് വീട്ടില് ആഹ് ഉം അച്ഛനും അമ്മയൊക്കെ കൊടുക്കണത് എനിക്കത്ര വല്ല്യ പിടിയില്ലാ അതെത്ര രൂപ കിട്ട
ആഹ് ആഹ് ആഹ് ഇവിടെ ഞങ്ങളിപ്പ ലാസ്റ്റ് കൊടുത്തത് അങ്ങനെയാണ്
ആണല്ലേ ആഹ് ആഹ് ഉം ഈ ചെരട്ടോണ്ടുള്ള കൊറെ പ്രോഡക്റ്റ് ഒക്കെ എറങ്ങുന്നുണ്ടല്ലോ അപ്പൊ ആഹ് സംഭവം ഉം
അതെ അതെ അതെ പിന്നെ മാങ്ങ മാങ്ങ ഉം ഉം മാങ്ങക്കൊര് വളരെ കൊറവാണ് എന്നുണ്ടാവണത് അപേക്ഷിച്ചിട്ട് വളരെ കൊറവാണ് മാങ്ങ കൂടുതലങ്ങ് കിട്ടിയിട്ടില്ല ഓ ആഹ് ഇണ്ട് വെള്ള മൂവാണ്ടൻ ആഹ് മാങ്ങ്യോ നല്ല രസാണല്ലോ
ആഹ് നേരാ പതുക്കെങ്ങ് ചെനച്ച് കഴിയുമ്പത്തേനും ഇച്ചിരി ഉപ്പും മൊളകും എല്ലാം കൂടി കൂട്ടി കഴി ക്കാൻ നല്ല ടേസ് റ്റാ ആഹ് ചെറിയ പുളിപ്പും മധുരം ഒക്കെ ആയിട്ട് ഉം ഉം
ഉം അങ്ങനെ ചക്ക ഇണ്ട് ചക്ക ഇഷ്ടംമാരിണ്ട് നല്ലോം ഉണ്ടായിട്ടുണ്ട് ഉം
ക്കെ ഏകദേശം തീരാറായിട്ട്ണ്ട് ഇപ്പൊ എല്ലാം
ആഹ് ആഹ് ആഹ് ആഹ് മഴ പെയ്തിട്ട് അത് ശരിയാണ് ആഹ് അങ്ങനെ മതി രിക്കൊന്നൂല്ല
ആഹ് ഇല്ല
പുളിപോൽ
മഴ പെയ്താ പിന്നെ ചക്ക കൊള്ളേല മൊത്തം വെള്ളായിരിക്കും പിന്നെ വെട്ടി കണ്ടിച്ച് പുഴുങ്ങി ചുമ്മാക്കെ തിന്നാനുള്ളത് ആഹ് വറക്കാനൊന്നും കൊള്ളേല ആഹ് എനിക്കും ചക്ക ഭയങ്കര ഇഷ്ട എനിക്കും
ഉം ചക്കക്കൂട്ടാന്
ആഹ്
അതുപോലെക്ക അങ്ങനത്തൊക്കെ നല്ല ഇഷ്ടമാണ് ഈ പടുകൂട്ടാനകളൊക്കെ വെക്കൂല്ലേ പൂള എന്നിത്തണ്ട് അതുപോലെ ഒരു വേർ സാനം ഇല്ലെ കാവത്ത്
ഞാൻ കേട്ടിട്ടില്ലേ എന്തൊന്നും
കാവത്ത് കേട്ടിട്ടില്ല
അന്ന് വെച്ചാ എന്താ
അത് ഒരു വയലറ്റ് കളറിൽ ഉണ്ടാവും അതുപോലെ ക്രീമ്കളറിൽ ഉണ്ടാവും മണ്ണിന്റെ അടിൽ ഉണ്ടാവുന്നതാണ്
ആഹ് മറ്റേ കാച്ചിലാണോ ഉദ്ദേശിച്ചേ
ചേന പോലത്തെക്കെ സ്ട്രക്ചർ ആയിരിക്കും എന്റെ കാച്ചില് ആണോ അവിടെ
നിങ്ങളെന്താ പറഞ്ഞ കാവത്തോ ആ അതിന് ഈ പൂളാന്ന് പറഞ്ഞ കപ്പല്ലേ അതിന്റെ കൂടെ വേറെ ഒണോട് പറഞ്ഞില്ലോ അതന്നന്നാ
അത് ഇന്നിത്തണ്ട് ഇന്നിത്തണ്ട് ആഹ്അവള് വാഴന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ അതന്നെ
ഞാൻ ഫസ്റ്റാ ഈ പേര് കേക്കണെ
ആണോ
ഉ ആ അത് കൊള്ളാം വേറെ ഏതെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒക്കെ പറ യണെഈ ചേമ്പ് ചേന ഇതൊക്കെയോ
അതൊക്കെ അങ്ങനെ തന്നെയാണ് ചേമ്പ് ചേന ഏ പിന്നെ ഉം കറുവത്തിന് എന്താ പറയാന് പപ്പായക്ക്
ആഹ് അത് ആഹ് ഞങ്ങളിവിടെ കപ്പ്ളങ്ങ പപ്പായ എന്നൊക്കെ പറയും
ആഹ് കപ്പങ്ങയാ
ആ കപ്പ്ളങ്ങ ആ ഈ കുറുമൂസ്ന്ന് പറഞ്ഞ സാധനം ഇതു തന്നെയല്ലെ
ആഹ് കർമോസ് അത് തന്നെയാണ്
ആഹ് ആഹ് കർമൂസ് ആ പല സ്ഥലത്തും പലത ഓരോന്നിനും
അതെ അതെ ഓരോ ഒരു സാധന ആയിരിക്കും പക്ഷെ പല പേരിലാണ് അറിയപ്പെടുന്നത്
ആഹ് കൊള്ളാം കൊള്ളാം ഉം അപ്പ ഇങ്ങനെ ഈ നാടൻ ഉ ഇങ്ങനെ സാധനങ്ങളൊക്കെയാ കൂടുതൽ ഇഷ്ട അല്ലെ
ഉം ആഹ് ആഹ് അതെ ഇങ്ങനെ നമ്മള ഈ പട കൂട്ടാനായിട്ട് ഇങ്ങനെ വെക്കുവല്ലോ അല്ലെ കറി കറിന്റെ ആവശ്യമല്ല നമ്മള് കൂട്ടാനും ആണ് എന്ത ഒരു കറി പോലത്തെ രീതിയിലൊക്കെ ഇങ്ങനെ
ആഹ് ഇങ്ങനെ ലൂസ ആയിട്ട് പുഴുക്ക് പോലെ ലൂസ് ആയിട്ട് അല്ലെ ആഹ് നല്ല ടേസ്റ്റ് ആത് ആ നേര കഞ്ഞീടൊക്കെ കൂടെ നല്ല രുചിയാഅത്കഴിക്കാൻ
അതെ അതെ
ഉം ഉം
എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനത്തേ ഒക്കെ ഞാന് അതുപോലെ പൊതിച്ചോരുണ്ടാക്കുവല്ലോ ഓൾക്ക് ഏറ്റവും ഇഷ്ടണത് ഉം ഞാനങ്ങനെ ക്ലാസ്സിന് കോളേജിൽ പോകുമ്പോഴൊക്കെ ഞൻ മിക്കവാറും ഞാൻ അങ്ങനെ കൊണ്ടുപോവാറുണ്ട്
അതുരുചിയ ഒരു മുട്ട പൊരിച്ചത് ഒരു ചമ്മന്തി ഒരു കഷ്ണം മീൻ വറുത്തത് ഇച്ചിരി തോരനോ മെഴുക്കു വരട്ടിയോ അത്രയൊക്കെ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാ
ഉം ഉം ഉം ഉം
ഉ പൊതി ച്ചോറൊക്കെ നൊസ്റ്റാൾജിയാണ്
ആഹാ കോളേജിൽ ഒരു ദിവസം പോയപ്പോ ഞാൻ അങ്ങനെ കൊണ്ടോയി കോളജ് കൊണ്ടപ പോകോ ഞാന അങ്ങനെ പേപ്പറിൽ പൊതിട്ട് അങ്ങനെയാണ് കൊണ്ടപ പോകാറ്. ഇവിടെ വീട് അൻ അപ്പോ ഒരു എന്തേലും ഉരുളകിഴങ്ങ് പൊരിച്ചത് ച്ചത് അങ്ങനെ നെ രണ്ടയിറ്റം കൂട്ടാനില അങ്ങനെ ഒതുക്കി അങ്ങനതാവുന്നാലും അത് ആ ടൈം ആകുമ്പോ തുറക്കുമ്പോ നല്ല സ്മെ മല്ല ഒരു സം ആ ഒരുസം ഞാൻ വീട്ടിലൊന്ന് ഉണ്ടാക്കി. അന്ന് ഞാൻ മൂന്നയിറ്റം ഉപ്പേരി മീൻ പൊരിച്ചത് മുട്ട പൊരിച്ചത് ചമ്മന്തി അച്ഛാ ചാറ് പപ്പടം എല്ലാതും മിക്സ് ചെയ്തിട്ട്ഞാനങ്ങനെണ്ടാക്കി. അന്ന് വായിന്റെല വാട്ടീയിട്ട് അതിലായിരുന്നു അന്ന് അങ്ങനെ ണ്ടാക്കി. ഓഹ് എന്താ രസം അന്നാണെങ്കി ഉച്ചക്ക് നല്ല മയ അടിപൊളി ആയിരുന്നു
ഉം കോളേജിലൊക്കെ കൊണ്ടോയ ആരെങ്കിലും കൈയിട്ട് വരാൻ വരില്ലേ.
ആഹ് അതൊക്കെ അതെ
ഉം. ഉം. ഇന്ന് ഇവിടെ ഇന്ന് രാവിലെ ചക്കപ്പുഴുക്കായിരുന്നു.
ആ ചക്കപ്പുഴുക്കോ അത് പറയുമ്പോ?
ചക്ക പുഴുങ്ങില്ലേ നമ്മള് വേവിക്കില്ലേ ക്കില്ലേ
അറിയില്ല കൂട്ടാനായിട്ട് വെക്ക ക്കെ അങ്ങനെയാണോ?
അല്ല അല്ലാണ്ട് നമ്മൾ ഈ കപ്പയൊക്കെ പുഴുങ്ങൂലെ
ആ ആഹ്
അതുപോലെ ചക്ക ഈ കുഞ്ഞായിട്ട് നുറുക്കി വേവിച്ചിട്ട് തേങ്ങയും പച്ച പച്ചമുളകകും, ഉള്ളിയും, വെളുത്തുള്ളി, ജീരകം എല്ലാം കൂടി ഒതുക്കി കുരുമുളകൊക്കെ ഇട്ടിട്ട് വേവിച്ചിറക്കും ഉപ്പൊക്കെട്ട് ഇല്ലാലേ ആ അത് നല്ല ടേസ്റ്റ് ആ അങ്ങനെ വേവിച്ചിട്ട് ഒടച്ചെടുത്ത് മീൻകറി ചിക്കൻ കറി ഒക്കെ കൂട്ടി നല്ല ടേസ്റ്റാ കഴിക്കാൻ
ആഹ് ആഹ് അഹ് ഇവിടെ ചക്കക്കൂട്ടാനായിട ട്ട് ചുക്കുണ് ന്നല്ലാതെ അങ്ങനെ വെച്ചിട്ടില്ല.
അങ്ങനെ വെച്ചിട്ടില്ലാല്ലെ ആ ഞങ്ങടെ ഇവിടുത്തെ മെയിനാണ് കപ്പ പുഴുക്ക്, ചക്കപ്പുഴുക്ക് ഒക്കെ
ഉം, പൂള അങ്ങനെ പുഴുങ്ങാറുണ്ട് ചമ്മന്തി കൂട്ടിയിട്ട് മുളക് ചമ്മന്തി. ച
ആഹ് മുളക്ചമ്മന്തി ഒക്കെ കൂട്ടി ക് ആ ആ മറ്റേ കണ്ടിച്ച് ട്ടല്ലേ ഈ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട്.
ആഹ് ആഅഹ് അങ്ങനെ പൂള പിഴുങ്ങാറുണ്ട്. അയ്ക്ക് ചമ്മന്തി അല്ലെങ്കിൽ എന്തെലും ഒരു കറി ഒക്കെ ച്ചിട്ട് അങ്ങനെ കഴിക്കാറുണ്ട് പക്ഷെ ചക്ക ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല.
ഇല്ലലെ ആ ചക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേവിച്ചെടുക്കണം. നല്ല ട്ടേസ്റ്റആ
ഒരുപാട് ഉണ്ടല്ലോ ചക്ക ഒരു വിഭവമാണെന്നുണ്ടെകിലും ഒരു സാധനാണെങ്കിലും അതേട്ട് പല ഐറ്റം വിഭവങ്ങളല്ലേ വെക്കാൻ പറ്റുന്നത്. ഒരൂസം ന്റെ ഉമ്മമ്മ വെച്ചിരുന്നു ചക്കോണ്ട് പായസം.
ആഹ് നേരാ അത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷ
ആ ക്ഷേ ആ എനിക്കത് വല്ലാണ്ട് ഇഷ്ടായില്ല. ചക്ക ആ ഫുൾ ഉം.
ചക്ക പായസം, ചക്കയട.
ആഹ് അതെ.
പണ്ടൊരു കാലത്തുണ്ടായിരുന്നല്ലോ ഒരു കൊറോണേന്റെ കാലത്ത്ന്നെ ന്നുണു.
ആ അതെ ചക്കയെല
ആഹ് ആ ചക്കക്കുരു ന്റെ പോലെ അതെ അതെ ചക്കകുരൊണ്ട് ആഹ് ആഹ് ആ കാലത്താണ് പലഅയിറ്റം തൊടുൂലുള്ള തിന്ന് എന്തൊക്കെ കഴിക്കാൻ പറ്റുംന്ന് ല്ല സാധനങ്ങളൊക്കെ പൊ ർ ത്ത് ന്ന ത് ഒരു ക്ക് ഞാ ൻ ആ ഞാൻ ഇന്ന് ഉമ്മാൻ്റെ വീട്ടിലായിര് ന്നു അന്ന്‌ ണ്ടായിരുന്നു അവിടെ തഴുതാമ ന്ന് റയും
ആഹ് ആ ഹ് തഴുതാമ അറിയാ അറിയാ ഇവിടെ ണ്ട് അത്
ആ ഞാനാ ഫസ്റ്റ് ടൈം അന്നാണ് അത് കാണുന്നത് അത് കഴിക്കാൻ പറ്റിയ മ്മള് തൊടൂ കുടി ഇങ്ങനെ കാണുന്നതല്ലാതെ നമ്മളതായിട്ട് ചീരൻ ചീരക്കെ നമ്മക്ക് നല്ല പരിചയം ഉള്ളതാണ് അതറിയാം പക്ഷെ ഇത് ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ട് സാധാ ഒരു തൊടുവിൽ കിടക്കിണ ഒരു എ ല പോലെ അതും കഴിക്ക് ന് അന്നാ നമ്മ പക്ഷെ നല്ല രസാ ണ് അന്നങ്ങനെ തേങ്ങൊക്കൈ ച്ച് വെളുത്തുള്ളി ഒക്കെ ഇട്ട് നല്ല രസം ണ്ടായിര് ന്നു സാധനം
ഇപ്പോ വിളിക്കാട്ടോ ഡാ.
ആ ന്നാ ശരിട്ടോ
ആഹ് ഓക്കേ ഡി